കേൾക്കുന്ന്ണ്ടോ? എന്താണ് വിശേഷം? ഹലോ ഫുഡൊകെ കഴിച്ചോ, ചായ കുടിച്ചോ? ആഹ് ചായ കുടി ചായുടിച്ചില്ലേ?
ആഹ് കുടിച്ചു.
ആഹ് അതെല്ലേ. ഇന്നോ ചായക്കോ?
ആഹ്.
ആഹ് ചായയ്ക്ക് ഉണ്ണിയപ്പം.
ആഹ്.
ആഹ് മേടിച്ചതാ അല്ലല്ല മേടിച്ചതാ ആഹ്. വീട്ടിലിപ്പോ ഇന്ന് ഇണ്ടാക്കില്ല. ഇന്നലെ ഇന്നലെക്കെ എലയടയും ഏഹ് കൊഴക്കട്ടേക്ക ഇണ്ടാക്കീട്ട്ണ്ടായിരുന്നു.
അതെല്ലേ.
അതെ അപ്പം ഇന്ന് പൊറത്തുന്ന് വാങ്ങിച്ചു. എന്തായിരുന്നു ചായയ്ക്ക് സ്പെഷ്യൽ?
ചായക്ക് ഏഹ് ബിസ്ക്കറ്റായിരുന്നു.
ബിസ്കറ്റായ്ര്ന്നോ?
ആഹ്. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്ന്.
പോപ് കോൺ ഇണ്ടായ്ര്ന്നല്ലേ. ആഹ് എന്തെങ്കിലും ഇങ്ങനെ ഇണ്ടാക്കാറുണ്ടോ കുക്കിംങ്ങെയ്യാറുണ്ടോ ചായയ്ക്കെല്ലാം?
ആഹ് ഇത് പഴംപൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും ആഹ് സ്നാക്സ് ആഹ് ആഹ് യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി
പുതിയ പരീക്ഷണങ്ങളൊക്കെ അല്ലേ പരീക്ഷണങ്ങൾ അത് ശെരി നല്ലതാ സമയം പോവും നമുക്ക് വിശ്വസിച്ച് കഴിക്കയും ചെയ്യാലോ നമ്മളായിട്ട് ഫുഡ് കഴിയുമ്പോ അതെ അതെ നല്ലതാ
ഉം
ഉം നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ ഞമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ണ്ട് നമ്മളാകുമ്പോ നല്ല വളിച്ചെണ്ണയിലും വൃത്തിയിലൊക്കെ ഉണ്ടാക്കുമല്ലോ
അതെ അതെ
ഉം
എന്ന എണ്ണാ ഉപയോഗിക്കുന്നത് കുറവന്നെ എണ്ണ പലഹാരങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്നത് കുറവാണ് ഉണ്ടാക്കുന്നതല്ല അവർക്കും പിള്ളേർക്ക് അത്ര ഇഷ്ടല്ല എണ്ണ പലഹാരം എടക്ക് വല്ലപ്പോഴും ഉണ്ടാക്കും പി
രാത്രിക്കെ എന്തായിരുന്നു ഭക്ഷണം
രാത്രിക്ക് ചോറാണ്
ചോറാണോ അങ്ങനെ ചോറ് തന്നെ മതിയല്ലേ അ നിർബന്ധൊന്നുല്ല
ആഹ് ഇന്ന നിർബന്ധന്നുല്ല
നാഷ്ട നിർബന്ധ ഇല്ല ആഹ് ഇവിടെ ചോറിപ്പോ രാത്രി ഒഴിവാക്കിയിരിക്ക ഒരു ഒരു മാസായി ആഹ് അപ്പൊ രാത്രിക്ക് ചോറ് കഴിക്കുമ്പോ ഷുഗറിന്റെ പ്രശ്നങ്ങൾ വരും ഹെൽത്ത് ഇഷ്യൂസ് ആഹ് അപ്പൊ ചപ്പാത്തിയാ
ആഹ് അതെല്ല
ഉം ന്നിട്ട എന്താണ് മഴയുണ്ടോ?
മഴ ആഹ് ഇന്നില്ല മഴ പെയ്തില്ല മിഞ്ഞാണ് രാ ത്രി ഉണ്ടായിരുന്നു ഇന്നൊന്നും പെയ്തില്ല.
പെയ്തിലാല ഇവിടെ നല്ല മഴയാ നല്ല മഴയാ ഇപ്പഴും പെയ്തൊണ്ടിരി ഇടീണ്ട് ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണിക്ക് നല്ല മഴ പെയ്തു.
ല്ലെ
ഉം ഇപ്പതേ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
രണ്ടുസായിട്ട് ഇവിടെ നല്ല മഴയാണ് ഉം
പിന്നെ വേറ?
പിന്നെ കുട്ടികളുണ്ടോ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു?
കുട്ടിയള്
പഠിക്കണല്ലേ ആഹ് സ്കൂള് തുറക്കാറായല്ലോല്ലെ? പിന്നെ ഹലോ സ്കൂള് തുറക്കാറായല്ലോല്ലെ പ
ആഹ് ആഹ് അതെ അതെ
ആഹ് എന്നിട്ട്
പിന്നെന്തുവ
വേറെന്താ വിശേഷം
വേറെ പ്രത്യേകിച്ചൊന്നുംല്ല ഇങ്ങനെയൊക്കെ പോവുന്നു ആഹ്
ഉം യൂട്യൂബിൽ എന്തെങ്കിലും പുതിയ റെസിപ്പി എന്തെങ്കിലും കണ്ടോ ട്രൈ ചെയ്യാൻ ആഹ് നോക്കിക്കോളോ കേക്കല്ലാം ഉണ്ടാക്കൊ കേക്കൊക്കെ ബേക്കയ്യോ കേക്ക് ബേക്ക്യ്യാറുണ്ടോ
ഇല്ല
ഇല്ലല്ലേ
എന്തായിരുന്നു കറി ഹലോ കിച്ചണിലാണോ എന്താണ് പണിയിലാണോ കിച്ചണിലാണോ അതേല്ലെ എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാണോ
അല്ല അല്ല
ഉം എന്നിട്ട്
ആഹ് അതെ ഹലോ ഒരു മിൻ ട്ടെ വേറെ എന്താണ് എന്ത കറിയൊക്കാണ് കറിയൊക്കെ
കറി ഇന്ന് കടല കറിയാ ആഹ് രാവിലെ പുട്ട്ണ്ടാക്കിയപ്പോ കടലക്കറിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനിപ്പോ എന്തെങ്കിലും ആഹ് പലഹാരങ്ങള ഉണ്ടാക്കുള്ളൂ അപ്പൊ മാവുണ്ട് ദോശയുടെ കൂടെ കടലക്കറി കൂട്ടി കഴിക്കും
അതല്ലേ
ഉച്ചയ്ക്കും അതന്നെ എടുത്തു ഞങ്ങളിന്ന് പുറത്ത് പോയ്രുന്നു അതുകൊണ്ട് ഉച്ചക് ക്ക്‌ ഇവിടെ മോള് മാത്രണ്ടായിരുന്നുള്ളൂ അപ്പോഅവൾക്കത് മതിയാ രുന്നു കറി ബാക്കിയുണ്ട് ഉം
മീങ്കറിയൊക്കിഷ്ടാ
മീൻകറിയോ ആഹ് മീൻകറി ഇഷ്ടാണ് പക്ഷെ ഇപ്പ അധികം ഇവിടെ മീന് വാങ്ങാറില്ല പ്പൊ ഇവിട കിട്ടാറില്ല ഉം കൊറവാ
ആഹ്
ഉം
ഞങ്ങക്ക് മീൻ ഇവിടെ കിട്ടും പക്ഷെ പിള്ളേർക് എനിക്കങ്ങനെ മീൻകറിയൊന്നും ഇഷ്ടല്ല അപ്പ അതുകൊണ്ട് ആഹ് അതുകൊണ്ട് വാങ്ങുന്നതു കൊറവാണ്.
ച്ചി വ്യത്യാസം വാങ്ങുന്നില്ല.
ആഹ് ആഹ്
ഇപ്പധികം വാങ്ങുന്നിൽ
ആഹ്
ഉം ചിക്കൻ വാങ്ങാറുണ്ട് എറച്ചി ഇറച്ചി ഉം മക്കൾക്കതെ
ക്കല്ലേ ആഹ് അതെ ചിക്കൻ പിള്ളേർക്ക് അത്ര അധികം അല്ല വല്ലപ്പോഴുണ്ടാക്കുമ്പോ നല്ലതാ ആഹ്
ആഹ് ഇവിടെ ഞാൻ ചിക്കൻ വാങ്ങിച്ചാൽ കൂടുതലായിട്ടും എന്തെങ്കിലൊക്കെ ഇതുപോലെ പരീഷിക് ക്കും നമ്മള് യൂട്യൂബില് കാണുന്ന പോലെ അപ്പ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പ് ബ്രോസ്റ്റഡ് ഇണ്ടാക്കി കൊടുത്തെൻ കെഎഫ്സിപോലെ വീട്ടിലന്നെ ആ മോൾക്ക് വയങ്കര ഇഷ്ടാ അപ്പൊ മോളും അവൾടെ കസിനെക്കെ ഇണ്ടായിരുന്നു അപ്പൊ അവര്ക്ക് ബ്രോസ്റ്റഡ് ഇണ്ടാക്കി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ എന്തേലൊക്ക സമൂസ അതിന്റെ ഫില്ലിങ് വാങ്ങിച്ച് മറ്റേ ഷീറ്റ് വാങ്ങിച്ചിട്ടെ ഫില്ലിങ് നമ്മള്ണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ പരീക്ഷണം അതാണ് കൂടുതലായിട്ട് ചെയ്യ ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാല്
ഉം
അവർക്കതക്കെ ഇഷ്ടാ അപ്പൊ വീട്ടി തന്നെ ഇണ്ടാക്കി കൊടുക്കാലോ എന്നുള്ളൊരു ലെവല്ലങ്ങനെ ചെയ്യാറ്ണ്ട് ഉം അവർക്ക് സ്പൈസിയാ കൂടുതലിഷ്ടം മധുരത്തിനേക്കാളും
അതെല്ലേ ഉം ആഹ് മധുരധികം കഴിക്കുന്നത് നല്ലതല്ല.
കഴിക്കുന്ന നല്ലതല്ലല്ലാ ഉം പിന്നെ ഇപ്പോ വെക്കേഷനായപ്പോ ഫുൾ ടൈം ടി വി മൊബൈല് ക്കല്ലേ അപ്പതിന്റെടയിലെന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ കിട്ടിയാ ഓര് ഹാപ്പിയാകും അപ്പ നമ്മ ഇങ്ങനെ വീട്ടില്ണ്ടാക്കുമ്പോ സെയ്ഫായി കൊടുക്കാലോ ഉം
ഫുഡ് കഴിച്ചാണല്ലേ
ആഹ് വെക്കേഷ് എന്താ ഫുഡോ ആഹ് അധ് അധികം കഴിക്കാറില്ല ഇപ്പൊഴ് നമ്മളിങ്ങനെ ട്രാവലിങ്ങിലക്കെ ആവുമ്പോ പിന്നെ വേറെ വഴിയി അപ്പ ഞമ്മളിങ്ങനെ കഴിക്കും ഉം അധികം കഴിക്കാറില്ല. ഉം
ഏഹ്
എന്താണ് വെക്കേഷനെവിടേലും പോയോ.
ഇല്ല ഇല്ല വെക്കേഷന് എവിടേം പോയില്ല ആയ് വീട്ട്തന്നേര്ന്നു. ആഹ് ഉം
ഉം ഉം അത് ശരി.
അത് മോന് ഇഹ് അങ്ങനെ വല്ല്യ താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് പോയില്ല ആഹ്
അയ്യോ ഇവിടെ നേരെ തിരിച്ചാ ക്ക് എവിടെേലും പോണം വെക്കേഷൻന്നല്ല ഇപ്പ സ്കൂള് സ്കൂള് ഇള്ള ടൈമന്നെയാണെങ്കിലും ഒരു സൺഡേ ആയിക്കഴിഞ്ഞാല് അവർക്ക് പാർക്കിലോ ബീച്ചിലോ എവടെയെങ്കിലും പോണം
പോയാ ഉം
അങ്ങനെ പൊറത്തു പോയി ശീലിച്ചു ഞാൻ പോവാറ്ണ്ട് ഉം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബീച്ചില് പോയിട്ട്ണ്ടായിരുന്നു ഉം സ്നേഹതി ആം സ്നേ പേര് പറയണ്ട ഇവടെ അടുത്തൊരു ബീച്ചില് പോയിട്ടുണ്ടായിരുന്നു. ഉം. നല്ല രസല്ലേ പിള്ളാരൊക്കായിട്ട് കളിക്കാനും ഉം.
പിന്നെ വേറെ അവർക്ക് പിന്നെ വേറെന്താണ്
വായിക്കാറ്ണ്ടോ?
ആഹ് വായിക്കും അതെ ആ പുസ്തകം വേട്ച്ച് വായിക്കാറ്ണ്ടത് ഉം സമയം ഇണ്ടാവില്ലല്ലോ അത് നോവൽസ് ആഹ് ടൈമ് കിട്ടാറില്ല അതെ ആഹ്
വീട്ടിലെ പണിയൊക്കെ കഴിയുമ്പോലെ? പക്ഷെ നമുക്ക് കൊറ ച്ച് നമുക്ക് അതിനൊരു കൊറച്ച് ടൈമ് മാറ്റിവെക്കാണെങ്കില് നമുക്കൊരു
ആന്ന് ആന്ന് അതെ ആഹ് അതെ. ഫോണീന്ന് കൊർച്ച്
ഫോണ് ഫോണ് എന്തിനേക്കാളും നമ്മള് വിചാരിക്കും ഫോണ് കാണുമ്പോ നല്ല ഹാപ്പിനെസൊക്കെ എനിക്ക് കിട്ടുന്ന് വിചാരിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാ ആഹ് ഈ വായിച്ച് അതൊന്ന് ശീലായി കഴിഞ്ഞാ നല്ലതാ.
നല്ലതാത് അതെ
ഒന്ന് രണ്ട് നോവൽസൊക്കെ ഒന്ന് മെല്ലെ ക കഥേന്ന് തൊടങ്ങിയാ മതി.
അതെ ആഹ്
ടൈമ് കിട്ടുമ്പോഴൊക്കെ മക്കൾക്കും ബുക്സൊക്കെ സെൽക്ടയ്ത് കൊടുക്കും.
ആഹ് അങ്ങനെ പിന്നെ വേറെ
പിന്നെന്താ
ഉം ആഹ്‌ മഴത്താ മഴ ഉം.
ഉം
പിള്ളേർക്ക് ബുക്സൊക്കെ ഇതൊക്കെ വാങ്ങിയോ
ആഹ് വാങ്ങിച്ചു വാങ്ങിച്ചു ബുക്സെല്ലാം വാങ്ങിച്ചു. ആ ചട്ടയെല്ലാം ഇട്ടു എല്ലാം ക്ലിയറാക്കി വെച്ചു ഇനി സ്കൂള് തൊറന്നാ മതി. ഉം അതെ ഇപ്പ വിചാരിക്കും സ്കൂള് തൊറ ക്കെന്ന് കാരണം രണ്ടു മാസം ആയില്ലേ വീട്ട്ലോരോ വികൃതി കാണിക്കുമ്പഴേ അങ്ങ് വിചാ പോവേ വേഗം ഒന്ന് തൊറന്നാ മതി എന്ന് വിചാരിക്കും. തൊറന്ന് കഴിഞ്ഞാല് നമു ക്ക് തന്നെയാ ടെൻഷൻ. സമയത്തിന് നമ്മള് ഫുഡും കാര്യങ്ങളും ഓടണ്ടേ ടൈമാവുമ്പഴേക്കും ആഹ് അത് വല്ല്യോരു ടെൻഷനാ ഉം ശരിക്കും പറഞ്ഞ നമ്മള് പഠിക്കുമ്പോഴുള്ള അതേ ടെൻ ഷനാണല്ലേ ഈ മക്കളെ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാ നമ്മള് ആ സമയത്ത് അതെ ഇങ്ങനെ ഇല്ല ഇപ്പ നമ്മള് രാവിലെ ഒക്കെ എണീച്ച് ആഹ് സ്കൂളിക്ക് പോകാൻ ദൃതിയില് മാ റ്റലും പിടിക്കലും ആ ടൈമില് ഒരു നമ്മളെ ആഹ് സ്കൂൾ ടൈമില്. ഇപ്പോ അമ്മയേ ഇപ്പൊ മക്കളെ ചേർത്തിയപ്പോ നമ്മളും അതേപോലെ തന്നെ അവരുടെ ആ ടൈമില് നമ്മള് വീണ്ടും എണീക്കണം. ഇപ്പ നമ്മള് സ്കൂളി പോണ പോലെ തന്നെയാ അ ആ ടൈമില് നമ്മളിതാവണം. പിന്നെ വൈകുന്നേരം ആയാല് അവർക്ക് പഠിപ്പിക്കാന്ന്ള്ള പേരില് ആഹ് നമ്മള് പഠിക്കോം വേണം.
അത് മൊത്തത്തില് ഉം
നല്ല രസൊവാണ് നല്ല കഷ്ടോ ആണ്.
രസമാണ്
അതെ. പിന്നെ നമുക്ക് അതിന്റെടീ നമ്മുടെ വർക്ക്കളും കാര്യങ്ങളും കൂടി ആകുമ്പോ അകെ പണി പാളും.
ഉം.
പ്രശ്നാണ്
പിന്നെ പിന്നെ ചക്കയൊക്കെ വേവിക്കാറുണ്ടോ
എന്താ
ചക്ക
മനസ്സിലായില്ല എന്താ
ചക്കയൊക്കെ വേവിക്കാറുണ്ടോന്ന് ആഹ്
വേവിക്കേ ആഹ് ചക്ക ഇപ്പോ സീസൺ ആണല്ലോല്ലേ ചക്ക സീസനാണ് അപ്പൊ വീട്ടിലുണ്ട് ചക്ക മരം പക്ഷെ അത് ആ കർക്കിടകം ആ ടൈമിൽ പഴുക്കുന്ന ചക്ക ഇപ്പൊ ചെറുതായിട്ടുള്ളു പഴുക്കുന്നേ ള്ളു മൂത്ത് നിക്കുന്നുണ്ട് ആഹ് അത് ഒന്നായി അങ്ങനെ പഴുക്കും നിറയേണ്ട് ചക്ക നിറയേ ഉണ്ട് അപ്പോ അതെല്ലാം കൂടി പഴുക്കുമ്പോൾ നമ്മൾ ഈ വര ട്ടി വേവിച്ച് വരട്ടിയൊക്കെ വെക്കാറുണ്ട് ഹം
വേറെന്താണ് വേറന്ത് പ്രത്യേകിച്ച് ങ്ങനെയൊന്നുല്ല ഇങ്ങനെ പോകുന്നു ആഹ് ശെരി ഓക്കെ, ആഹ് ശെരി, ആഹ് താങ്ക്യു,